ആഹ് പറഞ്ഞോടാ
ആഹ് ഭക്ഷണോക്കെ കഴിച്ചോ
ഉം കഴിച്ച് കഴിച്ച് നീയോ
ഞാനും കഴിച്ചു എനിക്ക് വിശപ്പായിരുന്നു അന്നേരം പിന്നെ അവരെല്ലാം കൂടി ഇവിടെത്തി ആ സമയത്ത് തേഴിക്കും കഴിക്കുംന്നേന്
നേരത്തെ കഴിക്കണം അത് കാരണം നിങ്ങള് ജൻസീ വായിട്ടിരിക്കുന്ന സമയത്തേ നമുക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് കൂടും അത് അങ്ങനെയാണ്
ആഹ് അതെ
രണ്ടു പേർക്കുള്ള ഭക്ഷണം അല്ലേ പണ്ടുള്ളവർ പറഞ്ഞ പോലെ രണ്ടു പേർക്കുള്ള ഭക്ഷണം അല്ലേ കഴിക് ക്കണ്ടേ
ആ പ നേരത്തെ ആദ്യത്തേന് എനിക്ക് ഭയങ്കര വിശപ്പാർന്നു
അതെ രണ്ടുപേരുടെ കഴിച്ചില്ലെലും ഒരാളുടെങ്കിലും കഴിക്കണം
ആഹ് അഹ് ഇത്തവണ ബി ച്ചിരി വിശപ്റവാണ് ഇത്തവണ എനിക്ക് കറക്റ്റ് സമയത്ത് വെശക്കുള്ളൂ. പക്ഷേ ആദ്യത്തേയ്ന് അൻ
അത് എടക്ക ഇടക്ക ഇടക്ക് വല്ലോ കഴിക്കനം നട്സ് കാ
ഉം നട്ട്സൊക്കെ കഴിക്കല് കണക്ക
എന്തെങ്കി കയ്ച്ചലി ഹ്
ഞാനേ രാവിലെ കാപ്പിയൂടി കഴിഞ്ഞഴിഞ്ഞാ പിന്നെ ഉച്ചക്ക് ചോറ് അങ്ങനത്തെ അ അങ്ങനത്തെരു വിശ പുള്ളു മറ്റെ വല്ല്യ വെശ് ശപ്പില്ലേ ഈ എടയ്ക്കിടക്കുള്ള വി ശപ്പ് അത് ക ആദ്യത്തേനായിരുന്നു. അതെനിക്ക് ശരിക്കും പറഞ്ഞാ എനിക്ക് ഫുഡ്കിട്ടിട്ട്ല്ലെങ്കി എനിക്ക് ആരേലും പിടിച് തിന്നാനൊക്കെ തോന്നേ അത് പോലെ ച്ചക്കുആര്ന്നു ഉം മോനൊറങ്ങിയോ ഉച്ചക്ക് ഒറ
ഇല്ലെന്നേ അവോ എടക്ക് ഉറങ്ങൂ എടക്ക് ഉറങ്ങൂല ഇന്നിപ്പതാണ്ട ഒരു സ്നീക്കേഴ്സിന്റെ പകുതിയും കഴിച്ചിട്ട് ഓടി
ആഹ് സ്‌നേക്കേസ്സ്
കൊടുത്തൂടാ ചോക്ലേറ്റ് കൊടുത്തൂടാ കൊടുത്തൂടാ
ആണോ
ഉം ഉം മിഠായി കൊടുത്ത ഇവർക്ക് ഹൈപ്പർ ആക്ടിവിറ്റി കൂടും ഒണ്ട് ഒണ്ട് ഒണ്ട് ഒണ്ട് ചോക്ലേറ്റ് അല്ല മധുര കൊടുത്തൂടാ മധുരം കൊടുത്തൂടാ മധുരം കൊടുത്താ ഇവർക്ക് അയിനുള്ള എനർജി കൂടും എനർജി കൂടുമ്പോൾ ഇവര് കുറച്ചുകൂടി ഹൈപ്പർ ആവും
ഉം
ഇവരടെ പ്രശ്നോന്ന് വെച്ചാ എന്താന്നറിയാവോ നമ്മടെ ബ്രെയിൻ ഒണ്ടല്ലോ ന്യൂറോ ഡൈവർജന്റ് ഇഷ്യൂ ആണ് ന്യൂോ എന്ന് വെച്ചാൽ നോർമൽ അല്ലാതെ ന നമ്മുടെ ബ്രെയിനുവായിട്ട് റിലേറ്റിഡായിട്ട് നോർമൽ അല്ലാതെ എന്ത് കാണുന്നോ അതെല്ലാം ന്യൂറോഡയോ എ ഡി എച്ച് റ്റി ആയാലും ഒട്ടടിസം ആയാലും പിന്നെ കൊറച്ച് കൊറച്ച് ചെറു പാളസി എന്തൊക്കെയോ കെറേ ഇഷ്യൂസ് ഉണ്ട് എന്റെ കൂടെ അപ്പോ ഈ ഹൈപ്പർ ആക്ടിവിറ്റിക്കാർക്ക് അല്ലെ ഇവർക്ക് ഇവരുടെ എനർജി കൂടുതലാണ് അപ്പൊ ഇവർക്ക് ഇത് എങ്ങനെ ബേൺ ഔട്ട് ചെയ്ത് കളയണോന്ന് അറിഞ്ഞൂടാ
ആ അപ്പൊ ഇവർക്ക് കൂടുതല് നമ്മള് എന്തെങ്കിലും വർക്കൊക്കെ കൊടുത്തോണ്ടിരിക്കണായിരിക്കും
യെസ് അപ്പൊ അവരെ ഇവരെ ടയേഡ് ആക്കണം ടയേഡാ വെച്ചാ ഓടിക്യ ചാടിക്യ സ്വിമ്മിങ് ഡാൻസിങ് എന്ത് ന്തായാലും കൊഴപ്പയില്ല ടയേഡായാ ഇവർക്ക് എനർജി കൊറഞ്ഞു വെരുള്ളൂ
ആ ഈ മോന്റെ കണ്ടീഷൻ ശരിക്കും എന്താ എ എ ഡി എച്ച് ഡി ആണോ
എ ഡി എച്ച് ഡി എ ഡി എച്ച് ഡി എ ഡി എച്ച് ഡി അവനെ ഒ ടേയ്സ് ഉണ്ട് പക്ഷെ അവന് എ ഡി എച്ച് ഡി ആണ് അവന് ഒട്ടീസംന്ന് പറയാൻ പറ്റില്ല കാരണം ഒന്നോ രണ്ടോ ചെറിയ ട്രേസ്റ്റ് മാത്രേ അതിന് കാണിക്കുന്നുള്ളു എഡി എച്ച് ഡി ആണ് അവന്റെ കണ്ടീഷൻ ഹൈപ്പർ ആക്ടിവിറ്റി അതായത് അറ്റൻഷൻ ഇല്ലായ്മ ഹൈപ്പർ ആക്ടിവിറ്റി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്
അവന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻഡ്രസ്റ്റഡായിട്ടുണ്ടോ മീൻസ് അവന്
യാ ഒക്കെ ഒണ്ട് ഒണ്ട് അതായത് അവന് പാട്ടിഷ്ട പാ ടാൻ ഇഷ്ടായിരുന്നു ഇപ്പ ഇപ്പം പാടില്ല കേട്ടോ കാരണം ഇപ്പ വളർന്ന് വന്നപ്പോ പയ ങ്കര മടിയനായി പോയി പാട്ട്പാടാൻ പിന്നെ ഈ ബിൽഡിംഗ് ഗ്ലോക്സ് വെച്ചിട്ടൊക്കെ ഒരോന്നു ഒണ്ടാ അവന്റെ ഒരു ലോകം ഒണ്ട് അവർക്കെന്ന് വെച്ചാ മറ്റുള്ളവരോട് കൂ ട്ട് കൂടുന്നേല് അവരായിടോരു ലോകം ക്രിയേറ്റ് ചെയ്തെടുക്കും
ആ അവനപ്പ ഈ സ്കേറ്റിങ്ങ് ഒക്കെ ഇഷ്ടവാണോ അങ്ങ അതിലൊക്കെ
ഇല്ല ഇല്ല പറ്റത്തില്ല അവന്റെ റൈറ്റ് കാലിന് ബല ഓ ഈ ടൈറ്റ്നെസ്സ് കൂടുതലാ സെർവൽ പാൽസി ഒണ്ട് ഇവന് വലതു വശത്തെ ടൈറ്റ്നസ് കൂടും അതുകൊണ്ട് അവൻ എന്റെ കാലിന് ബുദ്ധിമുട്ട്ള്ളോണ്ട് അവെനെ സ്കേറ്റിങ്ങിന് വിടാൻ പറ്റില്ല
ആ സ്വിമ്മിങ്ങും പറ്റില്ലായിരിക്കും ല്ലെ
മ് മ് കയ്യും കാലിനുവാ വലതുവശത്തെ കയ്യും കാലിനുവാ ഉം പിന്നെ ഞാൻ കൂടെ പോയി സ്വിമ് ചെയ്യേണ്ടി വരും
ഹ് ഹാ നമ്മളും കൂടെ ഒരുമിച്ച് ചാടിയിട്ട് അല്ല അങ്ങനെയൊക്കെ അവന് എന്തെങ്കിലൊരു എ സ്കില്ലായിട്ടൊക്കെ കിട്ടോ ഇതാവു ആണെന്നുണ്ടെ
സ്കില്ലാഅതാ ഞാനും വിയാരിച്ചു അടുത്ത വർഷം ആവട്ടേ സ്പീച്ച് കൊറച്ചൂടി ക്ലിയർ ആയിട്ട് അവനെ പാട്ട് പഠിക്കാൻ കൊണ്ടാ
പാട്ടു പഠിക്കാൻ ആ പാടോ അത്യാവശ്യം പാടോ എങ്ങനെയാ
കൊഴപ്പില്ലാതെ ഈണോപ്പിച്ച് പാടുന്നേക്കാം പിന്നെ ആ സ്പീച്ച് ഡിലെയുടെ ഒരു തൊണ്ട് എന്നാലും ഒന്ന് ക്ലിയർ ആയിട്ട് ഞാൻ കരുതുന്നു അടുത്ത ഓ
അവന്ണ്ടല്ലോ ഈ ലെഗോസ് ഇല്ലേ ലെഗോസ് തൊക്കെ അറിയോ ഈ ഇപ്പൊ നമ്മൾടെ ടോയി ഒക്കെ ഇല്ലേ കാറുകള് അപ്പൊ ആ അതില് ഏഹ് ആഹ് ആറ്റ് കാറിന്റെ ശരിക്കിപ്പ നമുക്ക് ടോയ് മേടിച്ച് അത് പിള്ളേർക്കങ്ങോട്ട് കൊടുക്കു ഉം അത് അവർ കളിക്കുന്നു അങ്ങനെയല്ലേ ഈ ലെഗോസ് എന്ന് പറയുമ്പോ അത് ഓരോ ഈ ബിൽഡിംഗ് ലോക്സ് ഒക്കെ പോലെ തന്നെയാ ത്ഹേ ഓരോ പാർസ് പാർസ് ആയിട്ടായിരിക്കും കിട്ടുന്നേ. അപ്പം ആദ്യക്കെ ഇപ്പൊ ഇവന്റെ ഏജിലുള്ള ലഗോസ് ഉണ്ടാവും നമുക്ക് അങ്ങനെയൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ നമ്മളും കൂടെ കൂടെ ഇരു ന്ന് കാണിച് ജസ്റ്റ് ഒരെണ്ണം സാമ്പിൾ പോലെ വേടിച്ചിട്ട് അവനതിനകത്ത് ഇൻഡ്രസ്റ്റ് ഉണ്ടെങ്കി അതില് കൊറെ ടൈം ഏഹ് സ്പെൻഡാവും അന്ന് വെച്ചഴിഞ്ഞാ ആളുടെ ആഹ് ബുദ്ധീം കൊറേ ഇങ്ങനെ വർക്ക് ആവണം. എന്ന്ച്ചാ നമ്മളതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത്
ആവൂ അതേ ഒള്ളു എന്റെ പൊന്നേ നമ്മള് മറ്റേ ഇ തുണ്ടല്ലോ? ബിൽഡിങ് പസ്സിലൊക്കെ ഉണ്ടാക്കി കൊടുത്താ എനിക്ക് മുന്നേ ആള് ക്ലിയർ ചെയ്ത് വെക്കുന്ന കാണാം.
ആഹ് അപ്പ അല്ലെ ഗോസൊക്കെ നല്ലതായിരിക്കും. ഇപ്പൊ ഞാൻ ബിൽ ഡിങ് ചെയ്യൂന്നൊക്കെ പറഞ്ഞോണ്ടാ.
ആ ബിൽ പസിലൊക്കെ കൊടുത്തു കഴിഞ്ഞാ പെട്ടെന്ന് ക്ലിയർ ചെയുന്ന കാണാം. ഞാൻ നോക്കുമ്പോ പെട്ടെന്ന് അവര് പറയും തെറാപ്പിസ്റ്റ് പറയും ഇവന് അറിയാം. പക്ഷേ ഇവൻ കൊറച്ച് വിരിവിരി കൂടുതലാട്ടോ. അറിയാങ്കിലും ചെയ്യൂലാ എന് നൊളള മൈന്റ് ഒണ്ടെന്ന്. അതായത് ഇപ്പൊ കളേഴ്സ് ഒക്കെ നല്ല പോലെ അറിയാവേ. അറിയാ ങ്കിലും പുള്ളിക്കാരൻ എന്താണ്? കളറ് അറിയാത്ത പോലെ നിന്ന് കളയും.. ഇപ്പൊ റെഡ് കണ്ടാ റെഡ്ഡാണെന്ന് അറിയാങ്കിലും യെല്ലോന്ന് പറയും.
ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയാ മതി. അപ് പോ കാണാം. അപ്പൊ ചെറിയ ഇവന്റെ ഒരു ഏ ജില് ഇവന് ചെയ്യാൻ പാകത്തിനൊള്ള ലെഗോസ് ഒക്കെ ഇണ്ടാവും. എനിക്ക് തോന്നുന്നെ ആറ് വയസിലെങ്ങാണ്ട ലെഗോസ് സ്റ്റാർട് ട് ചെയ്യുന്നേന്ന് തോന്നണു. പക്ഷെ ഇവന് ഇച്ചിരിക്കൂടേം എനിക്ക് തോന്നണ് ഇവര്ക്ക് ഐ ക്യു കൂടുതലുണ്ടാവും. എനിക്ക് തോന്നുന്നു നോർമൽ ആളുകളെക്കാളും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഐക്യൂ കൂടുതലായിരിക്കും. അപ്പം ഇവര് ഇവനത് ആഹ് അവനത് കൂടുതലാ. അപ്പൊ അവനത് മിക്കവാറും അത് ചെയ്യാൻ പറ്റും. അപ്പൊ അതെനങ്ങനെയാച്ചു കഴിഞ്ഞാ ചെറിയ ചെ റിയ ഓരോ പാർട്ട്സാ. ഇപ്പൊ ഒരു ഒരു വണ്ടിയാന്ന് വെച്ചോ. അപ്പ ആ വണ്ടിയുടെ ഷേപ്പ് ഏഹ് ഷേപ്പിലതാക്കി എടുക്കണോലോ. അപ്പൊ ഓരോ ഓരോ ബ്ലോ ഓരോഓരോ പീസുകളായിട്ട് യിരിക്കും അത് മെറ്റലിന്റെ ഉണ്ട് മെറ്റലിന്റെ ആണ് ലെഗോസ് കൂടുതല്. അപ്പം ഏഹ് അങ്ങനെയൊക്കെ മേടിച്ച് കഴിഞ് കഴിഞ്ഞാൽ അവന് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ്, അവന് വണ്ടിയൊക്കെ ഇഷ്ടമാണോ? വാ അങ്ങനെ.
വണ്ടികളൊക്കെ ഇവിടെ മതേ ഉള്ളൂ മൂന്നാല് ചാക്കില് വാരി കെട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ദേ. ഇപ്പൊ കിട്ടു കൊടുക്കത്തില്ല കാരണം ഫുള്ള് ടോയി ടോയി ടോയി ടോയി
ന്ന് പറയും ആഹ് ഈ ലെഗോ ഇതാക്കി കഴിഞ്ഞയിഞ് ഞ്ഞാ ആളുടെ കോൺസെൻട്രേഷനും കൂടും അനിക്ക് എനി
എനിക്ക് അതെ അതെ അതല്ല അതിന്റെ ലിങ്ക് എനിക്കാ ഞാൻ നോക്കിട്ട് കിട് ട്ടുന്നില്ല എനിക്ക് ഒന്ന് അയച്ചു തരണേ ആളെ എങ്ങനെങ്കിലും പിടിച്ചിരി
ഇരുത്ത ആഹ് അങ്ങനെ ഇരുത്താൻ പറ്റും കാരണം അതില് അവൻ ഒരു ഇൻട്രസ് ച്ചുടെ ആയി കഴിഞ്ഞ് ഞെയിഞ്ഞ പിന്നെ ആൾക്ക് ഇത് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കണല്ലോ ഈ വണ്ടി ഹോൾഡ് ചെയ്തു നമ്മളെടുക്കുവാ ചെയ്യുന്നേ കുറെ പീസസേ കിട്ടുള്ളു. നമ്മള വണ്ടി ആക്കി എടുക്ക ചെയ്യേ ഞാൻ കൊറൊക്കെ നോക്ക ഞ വെറുതെ മച്ചരി ടി വി ഈ
നല്ലതാ നല്ലതാ കുട്ടികൾക്ക് അതെ ഞാന ഇവന പൊതുവേ ടി വി കാണാറില്ല
ആ ആ ഇവിടെ പിന്നെ കാണും അന്നേരം ഞാനേ ഞാ പക്ഷ ലഘം നോക്കുമ്പോൾ ഞാൻ നോക്കുന്നില്ലേ ലഗോ എല്ലാം ഭയങ്കര എക്സ്പീൻസിവ അപ്പൊ ഇപ്പോഴത്തെ ഒരു ബഡ്ജട്ടിൽ നട ക്കൂല്ലാത്തത്കൊണ്ട് ഞാൻ അതിങ്ങനെ ഒഴിവാക്കി വിട്ടേക്ക അപ്പൊ ഞാൻ ഇവൻ മോൻ പിന്ന ഇപ്പം പിന്നെ ഇവനാണെങ്കി ഇപ്പ സ്കൂളിലൊക്കെ കുറേ ഉണ്ടല്ലോ മദ്രസയും സ്കൂളും എല്ലാം കൂടി ഉള്ളതൊണ്ട് ഇപ്പൊന്നും നടക്കൂല ഒരു
ഞാൻ മദർസ ഈ വർഷം ആക്കണ്ട കുട്ടിയാ പക്ഷെ ഞാൻ ആക്കിയില്ല ഇവർ നടക്കാൻ ബുദ്ധിമുട്ടുള്ളത്കൊണ്ട് മദ്രസ മണ്ടേ അങ്ങനെ ടെറിസിന്റെ മണ്ട യറി പോണം കേട്ടോ ഇവനെ കേയറാ പാടാ അപ്പൊ ഞാൻ എങ്ങനെ വിട്ട കഴിഞ്ഞ മ റിഞ്ഞ വീഴത്തില്ലേ
ഇ അയിന് നമ്മള് വീ വീട്ടിലിരിക്ക്പ ഇപ്പൊ അക്ഷരങ്ങ ജസ്റ്റ് പഠിപ്പിച്ചാൽ മതി ഇപ്പ ഇപ്പൊ അര ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിലും ഒക്കെ ന്നെ അക്ഷര മാത്ര അത്രല്ലേ പഠിപ്പിക്കുന്നുള്ളൂ അത് പിന്നെ ഇതിപ്പോ കൊഴപ്പൊന്നുമില്ല അവ പിന്നെ പഠിപ്പിച്ച കുറച്ച് അവന ഒന്നൂടെ ആയിട്ട് മദർസ കട്ട ഞാ എന്റെ കൊച്ചിനെ ഇപ്പൊ ഒന്നാം ക്ലാസ്സിലായിട്ടുള്ള രാൾക്ക് ഏഴു വയസ്സുണ്ട് പക്ഷേ മദർസയിലൽ ഒന്നിലായുള്ളൂ
ഞാൻ താമസിച്ച മദ്രസയിൽ വിട്ടേ എന്നാന്ന് ഞാ വേറൊന്നും ആയിട്ടല്ല ഇത്ങ്ങക്ക് ഒരു റെസ്റ്റ് ഇല്ലല്ലോ ഈ മദർസ സ്കൂളും കൂടെ ആയി കഴിഞ്ഞിട്ട് ഇവര ചെറുതിലെ എനിക്ക് ഭയങ്കര വിഷം ഞാനൊക്കെ രാവിലെ മദർസെൽ പോയി വൈകിട്ട് എട്ട് മദ്രസയിൽ പോയി ശരി ഞായരും മദ്രസയിൽ പോയി അങ്ങനെ പഠിച്ചതാ
എന്റെറെ അമ്മ ഞാൻ സ്കൂള് വിട്ട ഇട്ട് വരുമ്പോ അമ്മ പാതി വഴിയ്ക്ക് ചായേം കൊണ്ട വന്ന് നിൽക്കുവേ മദ്രസ വിടാൻ വേണ്ടി
ഉ ആ ഞാൻ പക്ഷെ എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നോ ഞാൻ രാവിലെ ഇവിടെ പോവും മദ്രസയിലേക്ക് പോകും എന്നിട്ട് അവിടെന്ന്ന്നെ സ്കൂളിൽ ഞങ്ങളുടെ അവിടെ കുറച്ച് നട ക്കാനുണ്ടായിരുന്നു എന്നിട്ട് വൈകിട്ട് വന്ന് മദ്രസയുടെ അവിടെ ബസ്സ് ഇറങ്ങും സ്കൂളിൽന്ന് വന്നിട്ട് അന്നിട്ട് ഉസ്താദിന് ചായ കൊണ്ടിരില്ലേ ആ ഉസ്താദിന്റെ ചായയുടെ വീതായിരുന്നു ഞാൻ കു ച്ചോണ്ടിരുന്നെ അങ്ങനെയായി കാരണം എന്താ വച്ചാൽ എനിക്ക് പിന്നെ വീട്ടില് വന്നിട്ട് പോകാനുള്ള ഒരു ടൈം ഇല്ല സമയം വൈകും ഞങ്ങക്ക് കൊറച്ച ദൂരം ഉണ്ടായിരുന്നു അങ്ങനെയ അപ്പൊ ഞാൻ അതുകൊണ്ട് എന്നന്നെ ചെയ്യന്ന് ചോച്ച ഞാനിപ്പ എ ഇപ്പഴും അവനെ വിട്ട തുടങ്ങി ഉം അത് മദ്രസയിലൊക്കെ നമുക്ക് പഠിപ്പിക്കാവുന്നുള്ളു പണ്ടത്തെ പോലത്തെ പാടൊന്നുമ ഇല്ല മദർസയിലെ കാര്യങ്ങളൊന്നും ഉ പിന്നെ ആള് ഇനിയിപ്പം പടി എഴുതാതൊക്കെ വായിക്കോളൂ അവൻ അതൊക്കെ
വായിക്കൂ എടാ എഴുതാന അറിയില്ലെന്നേ ഉള്ളൂ വായിക്കും ആൽഫബെറ്റ് സക്ക ആയിക്ക നമ്പഴസ വായികും ഭയങ്കര ഞാൻ അതക്ക് പറഞ്ഞ പെട്ടെന്ന് ക്യാച്ച് ചെയ്യ പേ ഴുതാ ണ് മടി എഴത്ത് പെൻസിൽ പിടിക്കില്ല മടിയെ തെറാപ്പിസ്റ്റ് പറയും ഇവനെ പോലെ മടിയെ പെൻസിനെ പിടിക്കാനാണ് അവന് മടിന്ന്
ഏ അവരത് വേണ്ട അവൻ നോക്കുമ്പോയ അവൻ
ഇല്ല വേണ്ടാ ഇന്നിപ്പോ സ്കൂൾക്ക് കൊണ്ടുപോയപ്പോഴേ ഞാൻ ഒരിക്കൊക്കെ നിർത്തി ഞാൻ ഒരുങ്ങങ് ബാ ചൂട്ന്ന് പറഞ്ഞപ്പോ ഇവിടെ ഒരു സൈഡിൽ ഒരാളെ മൂലയ്ക്ക് പോയില്ല പക്ഷെ അമ്മി ഇരിക്കുന്ന പോലെ പോയിരിക്കുന്നു ഇരട ചോട്ട് പാടാ ഇല്ല കുമ്പള ഉണ്ട് മൂലയ്ക്ക് ഇ വാ മോനെ നമുക്ക് സ്കൂളിൽ പോയിട്ട് വരാം ഫോട്ടോ എടുകാം പോ ഞാൻ അപ്പ ഇടക്ക് വെച്ച് ഒരുക്കിയ അപ്പൊ പറഞ്ഞ വ അമ്മ ദോശയൊക്കെ വെച്ചിട്ടുണ്ട് സ്കൂളിൽ പോയി കഴിക്കണോട്ടോന്നൊക്കെ വെറുതേയും പറഞ്ഞു അയിന്റെ കിറിവ് ഞാൻ തോന്നുന്നു പാലൽ ഒതുങ്ങി ഇങ്ങനെ വിമ്പിരിപ്പണ്ട് അതേ ഉള്ളൂ എന്റെ അമ്മേ അയ്യോ ഞാൻ എപ്പഴും പറയും ഞാൻ വല്ല ഭ്രാന്താലയത്തിലും പോയി കിടക്കൻ ഓ ആരാന്ന് വെച്ചാ കൊച്ചിനന്നോയി ക്കൊ എന്ന് പറ ഹസ്ബൻഡ ആയിട്ട് എപ്പോഴും അടിയാ
ഗ്രാൻഡ് പോരൻറ്സ് ഒക്കെ ഉണ്ടോ
ഇല്ലടാ ഇല്ല എൻറെ ഉമ്മ ഈ ഇടക്കാ മരിച്ചേ എന്റെ മദർ എന്റെ എ മദറ് ഞാൻ ഈ ഇടയ്ക്ക് എന്റെ അമ്മ മരിച്ച നാലു മാസയിട്ടാള്ളു ഞാൻ ഒറ്റ സിംഗിളാ അപ്പൊ ഞാൻ എന്റെ വീട്ടില ഹസ്ബൻറും ഞാനും മോനും എന്റെ ഉമ്മായി ഈ വീട്ടില് അപ്പൊ ഉമ്മ പോയി അപ്പൊ ഞാനും ഹസ്ബൻറും മോൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ
ആണല്ലേ
അതെ
കുഴപ്പമില്ല
ആ
അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്
അതെ അതൊക്കെയാണ് കാര്യങ്ങള് അങ്ങനെ മൂലക്ക് പോയി ഇന്ന അപ്പൊ ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞതിനും വേണ്ടി പിടങ്ങി വന്ന ഇരുന്നു ോഷ ഞൻ സ്കു അവൻ വി വിചരിച്ച അവനെ സ്കൂളിൽ പഠിക്കാൻ കൊണ്ട് വിടാനാന്ന് സ്കൂളക്ക് കെറ്റി വിട്ടപ്പോ പുറത്ത് ഇന്ന് കരച്ചിൽ തുടങ്ങി അങ്ങോട്ട് ഞാൻ പോനില്ലേ എനിക്ക് എഴ